കേൾക്കാമോ
ആ കേൾക്കാം
ഹലോ കേൾക്ക്യാല്ലോ
ആ കേക്കാം കേക്കാം ആ എന്തേണ്ട് വിശേഷം
നല്ല വിശേഷം എന്നാഉണ്ട് മഴയൊക്കെ ഒണ്ടോ അവടെ
ആ മഴയൊക്കെ ഒണ്ട് ഇപ്പം ഇന്ന് നല്ല മഴയായിരുന്നു മഴയായ തുണി രാവിലെ കഴുകി എങ്കിലും നല്ല മഴയായിരന്ന് എല്ലാം നനഞ്ഞ് പോയി ഊണൊക്കെ കഴിഞ്ഞോ
ആാ കഴിക്കും ഉം നല്ല വെയിലാ
ആ ആ ഇവടെ രണ്ട് ദെവസം വെയില് ഇണ്ടായിരുന്നു പശെ ഇന്നിപ്പം നല്ലാ മഴ
ഉം
ഓ
ഊണൊക്കെ കഴി കഴിച്ചോ
ആ കൈയിച്ചു കൈയിച്ച് ആ കഴിച്ച് കഴിച്ച് ഞങ്ങള് ഇച്ചിരി നേരത്തെയും കഴിച്ച്
ഓ വേറെന്നാണ്ട്
പിന്നെ ഇനിയെന്തോ
ഞാൻ ചുമ്മാ വന്ന് വൈകീട്ട് ചെറിയൊരു ഷോപ്പ് പ്പിങ്ങിന് പോണം ന്ന് വിചാരിക്കണണ്ട് ഒര് നാല് മണിക്ക് ശേഷം
സ്കൂളിലേക്ക് ആവശ്യമായിട്ടുള്ള പർച്ചോസാണ് ആ പെരുന്നാള് ആ അതെ അതെ ഉം ആ ഇവടെ നമ്മള് പോയാര്ന്ന് ഇടക്കൊന്ന് പോയി പിള്ളാർക്ക് എന്തവാ
പിള്ളാർക്കെക്കെ ള്ളതന്ന് എടുത്തായിര്ന്ന് ആ ആ എല്ലാർ എല്ലാരും കൂടെ ആണോ പോന്നേ
ആ എല്ലരോടെ പോന്നേ നമ്മള് അധികം പേരില്ല രണ്ട്മൂന്ന് പേരെള്ളു മൂന്നാല് പേരേ ഒള്ളൂ പിന്നെള്ള കൊച്ചാ കൊച്ച് ചെറ്ത രണ്ട് വയസ്സായെള്ളൂ
ആ ആ ആ ആ ഇവിടെം ഞങ്ങളെടക്കെന്ന് പോയി പിന്നെ ഏ ഇനി ഒന്നും കൂടെ പോണം കഴിഞ്ഞി ല്ല സമയം കിട്ടിയില്ല കിട്ടുന്നില്ലായിരുന്നു ഉ പിന്നെ മഴയൊക്കെ ആയിട്ട് അങ്ങ് മടിച്ച് കൊറച്ച് ഇനിയും ഉണ്ട് ഇ ഫോമൊന്നും തയ്ച്ച് കിട്ടില്ല ഞതൊക്കെ തയ്ച്ച് കിട്ടണം പിന്നെ പെര്ന്നാ ഇതെല്ലാം കൂടെ ഒരുമിച്ചായതൊണ്ട് പിന്നെ ഹതെല്ലാം കൂടെ ഒന്നിച്ച്- ച്ചങ്ങ്
ആ ഒന്നിച്ചങ്ങ് ചെയ്യതാ മതി
ആ ഹ് ഇനി ഒരാളഞ്ചില് ഒരാള് രണ്ട്
ഓ
അവ്ടോ
ഇവിടെ ഒരു മോളേ ഉള്ളൂ അത് രണ്ട വയസ്സേള്ളു
വയസ്സേള്ളൂ പൊടിയ ആ ആ ആ അഅ് ശെരി ആ ഹ്‌ ഹ് കുഞ്ഞിന്സുഖായിട്ടൊക്കെ ഇര്
ഓ ഓ കളിയാ വികൃതിയാ
ആ ഹ് ഇവിടെ പിന്നെ അവര് രണ്ടു പേരും കൂടെ ബഹള അതെ യതെ ഇനി ഇച്ചിരി കൂടെ ആവുമ്പളാ ഒന്നും കൂടെ വ ത് നമ്മള് നോക്കിയേര ഇപ്പളാകുമ്പോ നമ്മടെ അടുത്ത് തന്നെ കാണുല്ലോ ഇനി കൊർച്ചും കൂടെ ആവുമ്പഴത്തേക്ക് അവര്
ഏ ഏതു സമയം അവളെ നോക്കിക്കൊണ്ടിരിക്കണം കണ്ണൊന്ന് വെ ട്ടിയ അവള് എത്തേണ്ടോട്ത്തെത്തും
ആ അതാ പ്രശ്നം മ ഹ്‌ഹ് ആ നോക്കിക്കോണ എപ്പോളും നമ്മള്
ഉം
പിന്നെ ഇവ വെല്ല്യ ഇവന്മാര് വൽതായപ്പോ പിന്നെ അവ കളികള് ഒന്നുംകൂടെ വേറെ വേ മാറി വരുഅല്ലോ പിന്നെ അവര്തമ്മി ബഹളവും വഴക്കും കേട്ടങ്ങ്
ആൺപിള്ളേരാ
ആ തെ അതെ
വേറെ വീട്ടില് വേറെ ഹസ്ബൻറ്
അതെ പോണം ആ ഹസ്ബൻറും ഉമ്മയ് ഞങ്ങള് ഫാമിലി ഏം ചേട്ടനും എല്ലാരുണ്ട്
ആ കൂട്ടുകൂടുമ്പ
ആ അതെ നമ്മള് മാറിയില്ല ചേട്ടന്റെ മോനും ഉണ്ട് അവർക്കൊരു മോനൊണ്ട് ആ അവരെല്ലാരും കൂടെ കളിയാ പിന്നെ മീൻ വളർത്തലും എല്ലാ പരിപാടികളും ഉണ്ട്
ആ ഇപ്പൊ ആ ഒരു പ്രായല്ലേ പിള്ളേർക്ക് ആ ബഹളവ
ബഹളവാ അങ്ങ് വീട്ടില് ഊഞ്ഞാലും ഓരോ കളികള് അവർക്ക് കൊറച്ച് സ്ഥ സമയമേ ഒരു കളി കളിക്കത്തൊള്ളൂ പിന്നെ അത് കഴിയുമ്പോ പിന്നെ അടുത്ത കളി സംഘടിപ്പിച്ചു കൊടുക്കണം മം പിന്നെ ഹ്മ്
പിള്ളേരൊക്കെ ഫോൺ ഫോണില് തോണ്ടിത്തൊണ്ടിരിക്കുന്നുണ്ടേ സമയം കഴിക്കുന്ന സമയല്ലേ
ആ ആ അതെ ഇപ്പൊ പിന്നെ ഫോണ് അധികം ആ അത് അധികം എടുക്കത്തില്ല പക്ഷെ ടി വി കാണല്ലാ ടി വിയില് ഇങ്ങനെ കണ്ടുകൊണ്ടേ ഇരിക്കും
ന്നാലും കുഴപ്പമില്ല അതാകുമ്പോ പിന്നെയും കുഴപ്പമില്ല ഈ ഫോൺ ഇങ്ങനെ മാത്രം ഇങ്ങനെ നോക്കിയിരിക്കുമ്പോഴേ
ആ അതെ ഫോൺ കാണലിപ്പോ ഇടക്ക് ഭയങ്കര കൂടുതലായിരുന്നു ഇല്ല ഇല്ല ഹ്മ് ഇപ്പൊ പിന്നെ ഞാൻ അങ്ങനെ കൊടുക്ക ത്തേയില്ല
ആഹ് ആഹ്
ആ അതെ
ഇപ്പം നമ്മള് കൊടുത്ത്ട്ട് കൊടുത്തിട്ടില്ലെങ്കിലും പ്രശ്നാന്നെ ഈ പിള്ളേര്ക്ക്‌ - വാശി പിടിച്ചാല് കൊടുത് കൊടുത്തില്ലെങ്കിലും പ്രശ്നാണ്
ഉം ഇപ്പൊ പിന്നെ ഞാൻ പറയും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് മാത്രം കൊടുക്കും. ആ സമയത്ത് മാത്രം ഗെയിം കളക്കും ആഹ് അതിന് മാത്രം ഗെയിമ് അത് ഗെയിമ് കളി ഈ ടി വിക്കകത്ത് നടക്കാത്തോണ്ട് ഈ ഫോണിന് പിടി ടിക്കും കഴിക്കുമ്പോ മാത്രം തരാം പിന്നെ അലാറം വെച്ച് കൊടുക്കും പത്ത് മിനിറ്റത്തേക്കൊക്കെ അപ്പം ഒരാക്ക് കൊടുക്കുമ്പം പറയും അവന് കൊടുത്തില്ലേ അപ്പം എനിക്കും വേണം ന്ന് പറയും അങ്ങനെ രണ്ടു പേർക്കും പത്ത് മിനിറ്റ് പത്ത് റ്റൊക്കെ അലാറം വെച്ചിട്ടൊക്കെ കൊടുക്കും
ആദ്യം ഒന്നും ഇത്രയും ഇപ്പൊ ഈ കൊറോണക്ക് ശേഷമാണ് ഈ പിള്ളേര് വല്ലാണ്ട് ഫോണിന് അഡിക്റ്റായിപ്പോയെ
അതെ അത് ഒരു ഗെയിമാണോ കുറേ ഗെയിമുകൾ അങ്ങനെ ഇറങ്ങിക്കൊണ്ടേയിരി ക്കയല്ലേ പുതിയ പുതിയ പുതിയ ഗെയിമുകൾ ആ അപ്പൊ ഇവര് ഈ പഠിക്കുന്നിടത്തൊക്കെ പോകുമ്പോ മദ്രസയിലൊക്കെ പോകുമ്പോൾ അവിടെ ഓരോരുത്തര് പറയും എടാ ഇങ്ങനത്തെ ഗെയിമുണ്ട് വാ ഗെയിമുണ്ട് ഗെയിമുണ്ട് എന്നൊക്കെ പറയും
നമ്മള് പോയിരുന്ന അന്ന് ഒരു പാമ്പും കോണീന്റെ ഒരു ഗെയിമുണ്ടായിരുന്നു ഇപ്പൊ പാമ്പും കോണിയൊന്നുമല്ല ഇപ്പൊ അതൊന്നും പിള്ളേർക്ക് കൺഫ്യൂഷൻ
ഇപ്പം അവര് അങ്ങ് ദൂരെ ഇരിക്കുന്ന കൂട്ടുകാരുമായിട്ട് ഇരുന്ന് ഒരുമി അവരുമായിട്ട് കോൺടാക്ട് ചെയ്തൊണ്ടിരുന്ന ഗെയിമ് കളിക്കാണ് അവരൊക്കെ തമ്മിലാണ് തമ്മിലാണ് ഗെയിമ് കളിക്കുന്നത് ഇത് അന്നേരം പറയും ഇത് ഇന്ന ആളാണ് ഈ അതിനകത്തുള്ള ഓരോരുത്തരെ കളിച്ചി ഇത് ആ ആളാണ് കളിക്കുന്നത് ഇന്ന ആളാണ് കളിക്കുന്നത് എന്നൊക്കെ പറയും അങ്ങനെ പിന്നെ നെറ്റ് നെ നെറ്റ് വഴിയുള്ള കളിയാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം
ആ എന്നാ ചെയ്യാം പിള്ളേര് വളർന്നു വരുന്നത് വളർന്നു വരുന്നത് തന്നെ ലോക കയ്യേപിടിച്ചിട്ടാ
അതെ അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലും നമ്മളോട് ചോദിക്കാൻ വരത്തില്ല അവിടുന്നെ അവര് ഗൂഗിൾ ഗൂഗിളിനോടും ജെമിനിയോടൊക്കെ ചോദിച്ചിട്ടാ ഉ ജെമി ജെമിനിയോട് ചോദിക്കുന്ന കേൾക്കണം ഓരോരോ കാര്യങ്ങള് മീൻ വളർത്ത് ന്ത് മീൻ ഈയിടെ മീൻ പിടിക്കാൻ പോവുമ്പോ ആ മണ്ണിരയില്ലേ മണ്ണി ര എങ്ങനെ പിടിക്കണം എന്ന ജെമിനിയോട് ചോദിക്കുന്നെ അപ്പൊ ഞാൻ ചോദിക്കും മണ്ണിരയെ പിടിക്കാൻ ജമിനി അയിന് ഇന്ന് വരെ മണ്ണിരയെ പിടിച്ചിട്ടുണ്ടോ ചിലപ്പോഴൊക്കെ ജെമിനിയോട് ചോദിച്ചിട്ടും ചോദിക്കുമ്പോ ജെമിനി പറയും ജെമിനി സഹികെട്ടിട്ട് പറയും അത് ഞാനൊരു കമ്പ്യൂട്ടർ പ്രോഗ്രാം ആണ് അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസാ അങ്ങോട്ട് ചോദിക്കുന്നത്
ഇപ്പൊ മണ്ണിരൊന്നും ഇല്ലാ ഇല്ല മുമ്പൊക്കെ ഒരു ഭാഗത്തെന്ന് ഇത്തിരി തോറ് കൂട്ടി എടുത്താ ഇഷ്‌ടം പോലെ കിട്ടിയേനെ ഇപ്പോ അതൊന്നുല്ല
ഇപ്പൊ അതൊന്നും ഇല്ല അയിന് ജമിനിയോട് ചോദിക്കുന്നു മണ്ണിരയെ എവിടുന്ന് കിട്ടൂന്ന്
തെങ്ങ് തെങ്ങിന്റെ ചോട്ടിലൊക്കെ നോക്കിയാ മതി തെങ്ങിന്റെ അടീലൊക്കൊൺ അവിടൊക്കൊന്ന് കെളച്ചു നോക്കിയാ മതി ഉം
പിന്നെ വ കുറെേ ദിവസം വഴക്കായിരുന്നു മീൻ പിടിക്കാൻ പോണം മീൻ പിടി ക്കാൻ പോണന്ന് പറഞ്ഞിട്ട് ഇവർക്ക് അങ്ങനെയരു സംഭവം ഇല്ല ഇവിടെ അടുത്തെങ്ങും ഇല്ല ഇല്ല അതൊന്നും അടുത്തല്ല് വാപ്പായായിട്ട് പോവാന്ന് പക്ഷെ അന്നേരം നമ്മള് കൊണ്ടു പോണോലോ ല്ല ഇവര് ഇതുവരെ പോയിട്ടില്ലങ്ങനെ ഇവര് ടിവിക്കാത്ത് ങ്ങനെ കണ്ടിട്ടേ ഉള്ളൂ മീൻ പിടിക്കുന്നവരെയൊക്കെ അപ്പം ഇവർക്ക് അന്നോട്ട് ആഗ്രഹാ അങ്ങനെ ഒരു ദിവസം പറഞ്ഞ് പറഞ്ഞ് പിന്നെ ആരാണ്ട് പറഞ്ഞു മൈദാപ്പൊടിക്കാത്ത് മഞ്ഞപ്പൊടി ഇട്ട് മിക്സ് ആക്കി അത് ബോള് പോലെ ആക്കീട്ട് അത് ചൂണ്ടക്കാത്ത് ഇട്ട് കൊടുത്ത് താൻ മതി എന്നൊക്കെ പറഞ്ഞ് വി വിന്ന് ആ ചൂണ്ട ഒക്കെ മേടിപ്പിച്ച് റെഡിയാക്കി കൊണ്ടുപോയി അന്ന് ഭയങ്കര വെയിലുള്ളൊരു ദിവസായിരു
ഓ
കുറേ സമയം അങ്ങനെ കൊണ്ടുപോയി മൂന്ന് പേരേം കൂടെ കൊണ്ടോയി ചേട്ടന്റെ മോനെ എല്ലാവരുവായിട്ട് പോയി അവിടെ ചെന്ന് കൊറേ സമയം മീൻ പിടിക്കാൻ ഇരുന്നിട്ട് മീനൊന്നും കിട്ടിയതുല്ല എ ന്നെ മൂത്താൾക്ക് തല തലവേദനയായി ശർദ്ധി ച്ച് അങ്ങനെ മീൻ പിടി ക്കാനുള്ള ആഗ്രഹം തീർന്നു
മുന്നേക്കെ നമ്മള് തോർത്തുകൊണ്ട് മുണ്ടായിട്ട് രണ്ടു പേര് അപ്പുറത്തുംപ്പുറത്തൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ കോരി എടുത്താരുന്നു മീൻ ഇപ്പത്തെ പിള്ളേർക്ക്
ആ പണ്ടൊക്കെ അങ്ങനെയൊക്കെ കോരിയെടുക്കു ഒന്നും അറിയത്തില്ല ആഹ് ഇല്ല പിന്നെ നമ്മക്ക് അങ്ങനെ ഇവരെ അങ്ങനെ അങ്ങ് ഇങ്ങോട്ടും വിടാനും പറ്റത്തി ല്ലല്ലോ നമ്മുടെ കൈ പിന്നെല്ല നമ്മടെ മുറ്റത്തുള്ള കളിയൊക്കെ ഉള്ളു എവിടെയെങ്കിലും ഇതുപോലെ കൊണ്ടു പോണൊ- ങ്കി നമ്മളും കൂടെ കൂടെ പോണല്ലോ അല്ലാതെ പറ്റത്തില്ല
ഞാനൊക്കെ ചെറുതായിന്ന് അങ്ങ് നേരം വിളുത്തമ്പോ ആ നേരം വിളുക്കുമ്പോ ട്ടത് വൈകുന്നേരം വിട്ടക്ക് എത്തുമ്പോ നോക്കിയാൽ മതി വേറൊന്ന അയിന്റെ
അതെ അ അന്നൊന്നും ഇത്രേം പ്രശ്നം ഇല്ല പക്ഷെ ഇപ്പൊ അങ്ങനല്ല ആ മ്മക്ക് ഒന്നും വിശ്വസിച്ചു വിടാൻ പറ്റാത്ത കാലവാ
രണ്ട് ആൺപിള്ളേരായാലും പെൺപിള്ളേരായാലുട്ടോ ഒരുപോലെന്നെയ
അതെ അതെ ഉം നമുക്ക് പേടിയാ
ഉം
മദർസയിലൊക്കെ പോയിട്ട് വരാൻ പ അഞ്ചു മിനിറ്റ് താമസിച്ചാൽ തന്നെ നമ്മൾക്ക്
അടുത്താണോ മദ്രസേം സ്കൂളൊക്കെ അടുത്താണോ
മദ്രസ അടുത്താ സ്കൂൾ ഇച്ചിരി പോണം മദ്രസെ സൈക്കിളെ അങ്ങ് പോകും മൂത്ത ആള് ഇളയതിനെ പിന്നെ ഞാൻ കൊണ്ടു വിടും സ്കൂള് പിന്നെ വണ്ടിയിലങ്ങ് പോം ആ അവൻരണ്ടാ- ഇനി ഇപ്പൊ ഒന്നാം ക്ലാസ് ഇല്ല സ്കൂളിൽ രണ്ടാം ക്ലാസ്സിലായി മദരസേൽ ഒന്നില് ഒന്നില് ഞാനിപ്പോ ഒരു വർഷവും കൂടെ ഇരുത്തി
ഓ അക്ഷരങ്ങള് നമ്മള് മലയാളിക്കുന്ന പെ പെട്ടെന്ന് അറബി പിള്ളേക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റകേല
ഇല്ല അപ്പൊ രണ്ടും കൂടെ പാടുപെടണ്ടാന്ന് വെച്ച് ഞാൻ കഴിഞ്ഞ വർഷം അറബി അത്ര ഇതാക്കിയില്ല
പക്ഷെ ഇപ്പൊ നമ്മളെ അങ്ങനെ ഇരുത്താതിരിക്കുന്നതാ നല്ലത് കാര്യം അത് അതിന്റെ കൂടങ്ങ് പൊക്കോളും സ്കൂളിൽ എന്തായാലും അറ- അറബി ഇണ്ടാവുമല്ലോ ഒരഞ്ചാം ക്ലാസവരെന്തായാലും അറബി ഇണ്ടല്ലോ
ഇപ്പം രണ്ട് തൊട്ട് പുസ്തകങ്ങള് ഭയങ്കര ടഫാ അതാ പിന്നെ
അപ്പം ഉം അല്ല അല്ലാ എന്നുണ്ടെങ്കി ഇനിയിപ്പ ആഹ് ശരി ഏന്ന
ആഹ് ശെ